ആഹ ഹലോ ആഹ കേക്കണണ്ട് എന്താ ആഹ നല്ല വർത്താനം
ഉം എന്താ പരിപാടി
ഉം ഇവിടെങ്ങനെ ഇരിക്കണ് കെടക്കണ് ആഹ എ എന്താടെ ഫുഡൊക്കെ സ്പെഷ്യല്.
ഇന്നിപ്പോൊ കാര്യമായിട്ടൊന്നും ഇല്ല ചിക്കനും മീനൊന്നും കിട്ടിയില്ല. പിന്നെ അപ്പ ഒന്ന് പയറു ഉപ്പ. പെരി മുട്ട പൊരിച്ചതൊക്കെയാണ്. വൈകുന്നേരം കൊണ്ടുവരാനും. വരുമ്പോൾ പണി കഴിഞ്ഞു വരുമ്പോൾ ആ ആ ഇപ്പൊ മിക്കവാറും ദിവസം അങ്ങനെയാണ് രാത്രി രാത്രിയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ.
ആ ഇവിടെ അങ്ങനെ തന്നെ രാത്രിയാണ് എല്ലാരും ഉണ്ടാവുക. രാത്രിയൊക്ക് ഫുഡ് ഉണ്ടാക്കുകുള്ള കാര്യമായിട്ട് രാവിലെ രാ ഉച്ചക്ക് അധികം ദിവസം ചായന്റെ കടി കുറച്ചേറെ ഉണ്ടാക്കും. അത് ഉച്ചയ്ക്കാണ്ട് കഴിക്കും.
ഉംഹ് പിന്നെ മോൻ ചെറുതണ്ടായോണ്ടേ മോനും. പിന്നെ എന്തെങ്കിലും കഞ്ഞിയോ ചോറോ എന്തെങ്കിലും.
ആഹ അത് മതി ചെറുത് ഇണ്ടാവുമ്പോ മോൻക്ക് സ്കൂൾ ചോറ് കൊണ്ടണം അപ്പം ചില ദിവസങ്ങളില് ചോറാക്കി വെക്കും. കൊറച്ച് വെക്കാ കഴ
ആ ഉം രാത്രി ഒക്കെ ചോറെന്നാവൂല്ലേ.
ആഹ് രാത്രി ചോറ്ന്നെ എല്ലാരും. പിന്നെ വൈകി വൈകുന്നേ ചായിം. ചില ദിവസം ചായ ഉണ്ടാവൂല്ല. അപ്പാണ്ട് കഴിക്കും.
ഏഹ് അല്ല ചായക്ക് കടി എന്താ ഇങ്ങള് ഇണ്ടാക്കലോ...
ആ. അല്ല ചില ദിവസൊക്കെ ഉണ്ടാ ക്കലന്നെ. എന്തെങ്കിലു ഒക്കെ ഇങ്ങെനണ്ടാക്കും. കാര്യാ യ്റ്റിവടെ പൊക്കവാട ഫാൻസിൽ പൊക്കവടല്ലേ ആ അയിന്റെ ഫേ രണ്ടീസ്ക്ക് ഉള്ളി അരിഞ്ഞ് മാവടെ കൂട്ടിവെക്കും പിന്നെ അയിന്ന്ങ്ങനെ എടുത്ത് കൊറീച്ചെ കൊറീച്ചെങ്ങനെ ഇണ്ടാക്കും
അവൾന്നെടുത്ത
ങ്ങാണെങ്കി ഭയങ്കര ചെലവു ആണ് ആ പിന്നെ നല്ല ഹെൽത്ത് ത്തിയാവൂലല്ലോ
അയ്ശരിയാണ്
ഉം അപ്പം ചെലേസം പയംപൊരിക്കൊക്കെ അങ്ങൻതന്നെ പയൊക്കെ എവ്ട്ന്നേങ്കി കിട്ടിയപ്പോ തറവാട്ടിലൊക്കെ ഇങ്ങനെ ണ്ടാക്കും ക്ക്ണ്ട് പയം അപ്പനല്ല പയ് താ ങ്ങട്ട് തരും അപ്പ ഞാൻ എന്താക്കും കൊർച്ച് മൈദിം തൊക്കെ വാങ്ങി മാവട്
ഉം ആ
കൊറിച്ച കൊറിച്ച ങ്ങനെക്കെണ്ടാക്കി ചായ ക്ക് രണ്ടെണ്ണം പോലെ അങ്ങനെ ചെർ ത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കും ഇബടെ ബേക്കറി അയിന് മെയ്നാ ച്ച് ബേക്കറി മിക്സ്
ആഹ്
ഴിവാക്കി
ഉം അത് നല്ലതാ ഉ ഈ മക്കള് കണ്ടാല് ഓല്ക്ക് എപ്പോളും അത് വേണേ ഉച്ചക്കും രാത്രി രാവിലെ ഒക്കെ അക്കവാണം
അതാണ് മെയിനായിട്ട്
ഉ ഇന്ന മോനാച്ചേക്കന്ന ബേക്കറി ക കണ്ടാ നല്ലോണം കഴിക്കും
അതാണ് ആ പാത്രം അവിടെ കാലിവിട അപ്പൊ സമാധാനം
മോനും ഹസ്ബൻ്റും ഒക്കെ അങ്ങനന്നെയ കണ്ടാ പോലൊക്കെ തിന്നും ഞാൻ ഒന്നാത് നമ്മള് ഇങ്ങനെ വെ മുമ്പാന്നെങ്കി ഫോൺ കാണുമ്പഴോ എന്തെങ്കിലും
ആഹ് അതന്നെ അപ്പം പിന്നെ അങ്ങനെ ഇല്ലാതെ ക്ക് എന്നിട്ട് എല്ലാരും തടിയാണേ ഭയങ്കര തടിയാ അപ്പം അത് വേണ്ടാച്ച് തെം ഇപ്പം നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് നോ ക്കെ ഇപ്പം ഒക്കൊന്ന് കൊറയുണുണ്ട് പിന്നെ അല്ലെങ്കി ആ മുട്ട വാങ്ങി കും ഇതേ ഇപ്പെക്കും മുട്ട വാങ്ങിയാണ്ട് ഒക്കെ പുഴങ്ങി കൊടുക്കാ വൈകുന്നേരം അപ്പം അങ്ങനൊക്കെ ഓരോ പരമായി അതേ പോലെടുത്ത നടും കൾ മറ്റേ ഉം ആര് വന്നാലും കടി ഉണ്ടാവില്ല വാങ്ങാൻ എമ്പാടും ഇവിടെ വാങ്ങണ്
അതന്നെയാ ഇവിടത്തയും അവസ്ഥ ആരും അഞ്ചന ചെലേന്ന് ഉണ്ടാവണ അന്ന് ആരും ഒറ്റ് വരൂ ഇല്ല്യ
ഇല്ലാത്തൊന്ന് ഇല്ലെങ്കി പഞ്ചസാര ഇണ്ടാവൂല അ ആരേലും വെരല്ല്
അ ഇൻ്റെ മെയിൻ പ്രശ്നം അതൊക്കെ തന്നെ ഏന്നേങ്കിലും ഒക്കെ ഒന്ന് തട്ടി ട്ടുള്ളു അന്ന് തട്ടിക്കൊട്ടില്ലെ ചിട്ണേസം എല്ലാരും ഇണ്ടാവും ഐന്നാലും ഞാൻ ഇൻക്കിന്നൊരു പേടിയാണ് കട്ടിൽൻ്റെ അടിയൊക്കൊന്ന് വൽച്ചിട്ട് കട്ടിലൊക്ക ഒന്ന് തിരിച്ച് മറിച്ച് ട്ട അപ്പണ്ടാവും ആരേങ്കിലും ആ പണി ക്കാനും കയ്യൂല്ല ഇന്നിട്ട് തറവാട്ട്ന്ന് ഇമ്മക്കാണ്ട് കേറി വരും
അ തറവാട്ട്ന്ന് ട്ടാവുലേ അ വിട്ടാ
ആ കൊർച്ച് മോൾലായിട്ടാണ് ഞങ്ങൾ തറവാട് കൊർച്ച് തായേണ് അമ്മന്ന അങ്ങനെ വരേ പോലില്ല എപ്പ്ളേലും വെരാണെങ്കി ഞാ എന്നും പെടെലെന്നെ ഞാൻ വിചാരിച്ചു നിനിക്ക് മാ ഉ തങ്കന
അതെ എല്ലോടത്തും അങ്ങന്നെ
ആഹ അപ്പൊ എന്റെ താത്താര ആഹ് അപൻ്റെ താത്താ ആ അതാണ് ഇൻ്റെ താത്താരൊക്കെ പറിറ അൻക്ക് മാത്രല്ല എവിടെക്കെ അങ്ങനേണ് നേരത്തെ വര ചായ കുടിക്കുന്ന സമയത്ത് ത്തക്കെ അപ്പ ആകെ അല കോലായി കെട്ക്കേക്കാരം കൊറേ ഡ്രസ്സും പര്ന്ന്
ലല്ലോ ഞമ്മള് ക്ലീൻ ആക്കിട്ട് കാര്യല്ല
മക്കളോട് പർഞ്ഞി ട്ട് കാര്യല്ലെയ് എന്താ ഞാൻപ്പ പറയാ ആര് ഇവിടൊക്കെൻ ചൂരൽ തെര്ഞ്ഞ് നട് എല്ലാ കടീലു ഔവിടില്ല ഞാൻ അത് വാങ്ങി വെക്കല ഇന്നാ വടിണ്ടായാ മതി ചൂരെല്ലങേടുത്ത നല്ല ശ് തറവ് കൊടുക്കണ്ടേ സ്ഥലം ഞാൻ പറഞ്ഞു കൊടുക്കാണ്ടാ ഒന്നും ഞാൻ പർ ഞ് കൊട്ക്കണ്ട ഒ ഒക്കെ കാണാൻ ചടവട ചടവട വൃത്തിയായിണ്ടാാവും അയ്നുറ വാണ്ടി മറ്റേ ഞാൻ നി ഇന്ന് പറഞ്ഞാൽ
അതനെ പറഞ്ഞ് പറഞ്ഞ പറഞ്ഞ തലവേദന എടുക്കും എനിക്ക ഒന്നേ ഉള്ളൂ പറയാ മറ്റതിനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ അതെന്നെ മതിയലമ്പ ഉണ്ടാക്കാ പെരുമ്പി ഇത്തനെയാണ് ഉ
ഡ്രെസ്സുരണ ആതും ആ പെട്ടിക്ക് തന്നൊയിടള്ള ത്തിരുമ്പിട്ടെ എന്നിട്ടത് പിറ്റേസം നിങ്ങളത് തിരുമ്പില്ല അപ്പോം ഞ ഞൻ ഇൾതിരുമ്പേല്ലേ മ പഞൻ പെട്ടി തതിരിഞ്ഞഞ് പോയ എടുത്തുൊണ്ടി തതിരുമ്പോ പിന്ന ഞൻ ആ പരിപാടൊക്കെ നിർത്തും തിവ ഒമ്പേൽെത്തി ഞാൻ പറ ചന്നെ കണോട് ഞാൻ പറയ തുടങ്ങിയന്ന് ഇനി മാറ്റാനല്ല ഞാൻ മാറാണ്ു ഞാൻ എന്താക്കൂ ഞാൻ തിരുമ്പിടൂല്ല അപ്പൊ പിറ്റേന്ന് ഇങ്ങനെ മണുക്കുന മണക്കുണ്ടോ മണക്കുണ്ടോ ഇല്ലെങ്കിൽ സെറ ഒക്കെ അടിച്ചു പോകവും പക്ഷെ എന്റെ ഹസ്ബൻഡ എങ്ങനെ പറയും ഇ അങ്ങനെ ചെയ്യാന ത ടെക്ക് മടിയച്ചിട്ട് ഞാ പറഞ്ഞു മാടിയന്നല്ല എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയണ ഒരു ഡ്രസ്സൊക്കെ ഇടയാ അപ്പോം ങ്ങള അതന്നും ശീലക്കില്ല
ഉം ശരിയണേ ഇവിടെ അങ്ങനൊക്കന്നെ ഞാന അങ്ങെ പറയല നമ്മളെ മക്കള് ചെറുപ്പത്തി ചെ എങ്ങനെ ശീലമായി പോരുമ്പോണ
ആഹ് അതാണ് എന്നി കല്യാണം കഴിഞ്ഞോൊക്കെ തുണിയൊക്കെ വെള്ള തുണിൊക്കെ മ ഷെൽഫിന്റെ ഉള്ള അങ്ങനെ വെച്ചിുണ്ടോ എന്നട്ട്ട്ത്ത് നോക്കുമ്പ കരിംബം കുത്ത അട ഞാൻ പറയാം അന്നിങ്ങനെ പറയാ നിങ്ങളമ്മ വൃത്തി പടിപ്പിച്ചീല ന്ന് വിര്ത്തിപാടിപ്പിച്ചീല്ലെന്ന് ച്ച ഇപ്പൊ ഇപ്പൊ ന്റെ മകനെ അങ്ങനെക്ക യ ക്കാര പറ ഞാൻ പറയാ അന്റെ പെണ് വ ന്നെ ഇന്നെ പറ... ഞാ എന്ന വൃത്തി പഠിപ്പിച്ചിട്ട എന്നിട്ട് ഉ എന്നിട്ട് ഓ എറെ വ ഇത്രയും നല്ലത് ഇന്നോട എൻ്റെ വീട്ടിലൊക്കെ പോയാല് ഇമ്മൻക്കൊരു സൊയ്ര്യം തരൂല്ല ഡ്രെസ്സ് അവടെ വെക്കണം ചെരി പുവൊ ഇവിടെ വെക്കണം മുറ്റത്ത് കയറുമ്പോ കാല് അങ്ങനെ കേയ്കണം
ഞാനും അങ്ങനെന്നെ ഇട്ട് അങ്ങനെ പറയലാ ചെലേപ്പോ ൻക്കെന്നെ പാവം തോന്നും അയിനിങ്ങെ ചീത്തറിയുമ്പോ
ആ അതന്നെ പിന്നെ നിസ്കാരം വിടെത്തെ നിസ്കാരല്ല ചെലെസൊക്കെ കളിച്ച അത് ഞാൻ കൊറെയൊക്കെ അറിയും ഞാൻ നിസ്കച്ച അകത്തൊക്കെ എന്നാലും ഞാ പിന്നെ ചില ദിവസൊക്കെ ഇങ്ങെ മയ്ൻഡാക്കൂല്ല പിന്നെ അത് മൈൻ്റാ ഞാൻ അടുത്ത നേരം നിസ്കാരല്ല പിന്നത്തെ നേരം നിസ്കാ സാരല്ല അപ്പളൊക്കെ ഈ ചൂ ബലിവിടെ നിർ അപ്പൊ എന്തായാലും ൻക്ക് ൻക്ക് ഞാനൊരു ജനൽമേ വേ ക്കരാ ആദ്യം ണ്ടായിന അയിമ്മന്നാ ചൂരലാട്താ എന്താാഉഷാർ ഓൽക്ക് എൻ ന്താ അപ്പൊ എന്താ സംഭവം ഓൽക്ക്ന്നെ അറിയാ ഒന്നും ഞാൻ പറയണ്ട അതാണ്
മോളെന്താപാട്
മോന് മോന് പിന്നെയും ഉഷാറ് ട്ടോ വെല്യോൻ മോള തരികിടന്റെ ഒരു ആ
അയ്ശെരി പിന്നെ എത്രാം ക്ലാസ്സിലാ? ഏയിലോ?
ലാണ്
ഹെ ശരി
അഞ്ച് വയസ്സിൻ്റെ മാറ്റം ണ്ട് തമ്മിൽ ആ വെല്യോൻ പിന്നെ പഠിക്കാനും നല്ല ഉഷാറാ കൊഴപ്പൊന്നുല്ല മാഷാല്ലാ ഓനേ നല്ല പഠിക്കും പക്ഷേ ഇ
അത്‌ റെഡി ആവുആയിരിക്കും അത് പെൺകുട്ട്യാള് സ്വാഭാവിക സ്വാഭാവികായ്റ്റ് മാറ് റും
എല്ലാരും പറിം പെൺകുട്ട്യാള് പഠിക്കാണ്ന്ന് പെൺകുട്ട്യാള് പഠിക്ക ആൺ അത് നേരം വൈകാ പെൺകുട്ടി ഞാൻ അയിന്റെ ബേഗന്നെ തോർക്കെല്ല തുറന്നത് എല്ല എല്ലാ പേ ബുക്കൂണ്ടാകും മടക്കി ചൂളിച്ച്
ആ ഇവിടെ ന്റെ പോന് അതേമതിരിയാ ബുക്കടെട്ട് പോരാ
ആ അതെന്നെ
ഓരോ ദിവസം വരുമ്പളും ഞാം പറയലാ
ഉം
ഏ സ്കൂൾന്ന് പോരുമ്പോ ബുക്കൊക്കെ നോക്കിട്ട് പോന്നാ മതി ഒരു ബേജാറും ഇല്ലാറിഞാന്
ആ ഇന്റെ വല്ല്യോന്റെ മീറ്റിംഗിനൊക്കെ പോയാ പോയട്ത്തോളം എക്സാം കഴിഞ്ഞിട്ടാണല്ലോ മീറ്റിംഗങ് ഉണ്ടാവുക പോയോട്ത്തോളം എന്തേ മെഡലോ കപ്പോ എന്തേ ഗിഫ്റ്റും കൊണ്ടാ വരാ ഈവളേന് പോയാ നല്ല ചീത്തിങ്കേട്ടാ വര ഇന്നെ അവിടെ പുട് ഇങ്ങള് പോവല്ലീപറയും ഇത് ആരേം കാട്ടീണ്ടാകും ആ കേസ് മുഴുവൻ ഈ കേസ് മുഴുവൻ ഊഇൻക്ക് തീർക്കണം ഞാൻ എന്നിട്ട് കൊറെേയൊക്കെ ഓളെപ്പനോട്പറിം ഉം ഓൺലൈന് ങ്ങള് പോയ്ക്കോളിന്ന് ക്ക് ആവല്ലേ ഗുണ്ടായ്സം പറഞ്ഞ് തീരുമാനക്കാൻ അറില്ല ആ ആത് താ ഞാൻ ഒരീസം തെ മദ്രസിലെ മീറ്റി റ്റിങ്ങിന് പോയപ്പ ഞാൻ കാണും ഈ പെൺകുട്ടി ത്യന്താക്ക ആൺകുട്ട്യാളെ തലക്ക് മുയുവോ ഓരോ കൊട്ട് കൊട്ടി വരും അയിന്റാളെ തൊപ്പ്യും ഊരിയിട്ട് ന്ന്ട്ട് ഇറ്റൾന്ന്ട്ടാണ് പിന്നെ ക്ലാസ് ഇത് കഴിഞ്ഞപ്പോ ഒക്കപ്പാടെ പോയി ഇടിച്ച് പപ്പടാക്ക്ണ്ട് ഞാൻ ട്ടേച്ചാ അടങ്ങി നിന്നൂടെ അടങ്ങി നിക്ക് ക്കുല എന്നാ ഞാൻ എത്ര തല്ലോ നല്ല സ്വഭാവ ആവാൻ വേണ്ടിട്ട് എവ്ടെ ഒരു മാറ്റുല്ല ഇവിടെ തറവാട്ടിലൊക്കെ ഇമ്മ ഇമ്മ ഭയങ്കര സ് സ്ട്രോങ്ങാ തറവാട്ടില് ഇന്ന കെട്ടി പൊരിച്ചും ചിലപ്പോക്കെ എവ്ടെ ഇന്റെ വല്ല്യോന് പാവാണ് ത് അതൊന്ന്
ഉമ്
സങ്കടം വരു ഇന്നൊക്കെ പറയുമ്പോൾ പക്ഷെ എന്റെ മോളെന്താ ക്കും നാല്ല തിച്ചുപറയും ആഹ എനിക്ക് പകരംഎന്റെ മാപ്പിള പറയും അ ഒരാൾക്ക് നല്ലതാണ് എന്നാലും നാൽ ല്ലോ തിരിച്ചു പറയും എ ആഹ് ഇങ്ങളെ സ്വഭാവം കൊണ്ട- താണ് ഞാനിപ്പോ ചെലെപ്പൊക്കെ ചുമ്മ- ചൂടായി വെറുതെ അയിന് ന്നെ അവിടുത്തെ അവിടുത്തെ മ്മാ മ്മൻ്റെ മക്കളെന്നെ വരത്തില്ല നത്തുനെ ഇമ്മക്ക് പറ്റുല്ല അപ്പൊ എന്നെങ്ങും നത്തു- ത്തുന്നെ കണ്ടാലെ എന്റെ നത്തുനെ പറയും ഉമ്മ കണ്ടാൽ ഉമ്മൻ്റെ മോൾക്ക് അത് ചുളി നാറി ഓ ഓ ഹ് അയെച്ച് ഞാൻ ഇങ്ങനെ കൂടെ പോയാ മെല്ലെ ഇങ്ങനെ മുങ്ങി കഴിച്ചില്ല വുടുന്നേ ക്കെ
ആ ആ
മക്കളെ കിട്ടുമ്പങ്ങ് പറയാൻ
അപ്പൊ ഇങ്ങൾക്ക് തറവാട്ടില് വേറെ എളച്ചിണ്ടോ
ആ എളച്ചിയൊക്കെ പോയി ഇമ്മ അത്രെ സ്ട്രോങ്ങാ ആരുല്ല ഇപ്പ ഇമ്മൻ്റെടുത്ത് ആമ് പോയി വേറെ വിടെടുത്ത് പോയി അങ്ങനനെ വേറെ ഒടെ അടുത്ത് പോയി വേറൊരെളച്ചുണ്ട് കാര്യം തീർത്തു പോ- അങ്ങനെ കൊറച്ച് സ്ട്രോങ് ആണ് ഉമ് എന്നാ ആയിക്കോട്ടെ ട്ടോ
ആഹ് ന്നാശരിന്നാ